ഓ ആഹ് എന്താണ് വിശേഷം സുഖമാണോ?
അതെ സുഖമായിട്ട് ഇരിക്കുന്നു ഗുഡ് മോർണിംഗ് അവിടെ എന്തുണ്ട് വിശേഷം.
സുഖവാണ്.
ആ ഫുഡൊക്കെ കഴിച്ചോ?
ഇല്ലടാ എന്നീറ്റേ ഉള്ളൂ ഇനി സമയ എടുക്കും ഒമ്പതരയൊക്കെയാവും. അവിടെക്കഴിഞ്ഞോ ഫുഡൊക്കെ.
ഇല്ല ഇവിടെ കഴിഞ്ഞില്ല ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു. നടന്നോണ്ടിരിക്കുന്നു രാവിലത്തെ പരിപാടികളൊക്കെ എങ്ങനെയുണ്ട. ക്ലൈമറ്റ് ഒക്കെ?
കുഴപ്പില്ല മഴയുണ്ട് വെയിലുണ്ട് അവിടെയോ
ഇവിടെയും ഇന്ന് വലിയ കുഴപ്പമില്ല രാവിലെ കുറച്ചു വെയിലൊക്കെ കാണുന്നു
ഉം നമുക്ക് രണ്ടും ഉണ്ട് കുഴപ്പല്ല.
ആ അതെ അതെ ഇപ്പോഴത്തെ കാലാവസ്ഥ നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ?
ഉം ഉം ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു മഴയായിരുന്നോ?
ആഹ് എടയ്ക്ക് മഴ എടക്ക് വെയില് അങ്ങനെ ഡിപ്പെൻസാണ് കുറച്ച് നേരം നമ്മള് തുണി വെളിലോട്ട് ഇടുമ്പോഴത്തേക്ക് വെയിലായിരിക്കും. നമ്മള് കയറി കഴിയുമ്പോഴത്തേക്ക് മഴയ ആയിരിക്കും അങ്ങനെയാണ്.
ഉം വേറെ എന്താണ് വിശേഷങ്ങൾ
ഇവിടെ എന്താണ് മഴയൊക്കെ ആയൊണ്ട് ഒരുവിധം എല്ലാവർക്കും പനിയൊക്കെ ആയിരുന്നു ഇപ്പൊ മാറി വരുന്നു
ഓക്കെ
എല്ലാരും ഹോസ്പിറ്റലിലൊക്കെ ഓരോ ദിവസം ഹോസ്പിറ്റലിൽ പോകന്നോ വരുന്നു ഗുളിക കഴിക്കുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു
ഉം
ഇപ്പൊ പനിയാവുമ്പോ ഹോസ്പിറ്റലിലൊക്കെ നല്ല തിരക്കായിരിക്കുവല്ലോ
അതെ അതെ ഇപ്പം വേറെ രോഗങ്ങളൊക്കെല്ലേ ഒരുപാട്
അതെ അതെ
നമുക്ക് ഇവിടെം ഇതൊക്കെ ആയിരുന്നു. കൊഴപ്പൊ ഇല്ല. അങ്ങനെ പോകുന്നു ഉം
പിന്നീട് അവിടെ എന്ത്ണ്ട് വിശേഷം
പ്രത്യേകിച്ചൊന്നും ഇല്ലടാ മഴ തന്നെയാണ് പുറത്തൊന്ന് പോവാൻ വയ്യ അങ്ങനെ ഉം
പിന്നെ
വേറെ എന്താണ്
വേറെന്താണ് എന്തെങ്കിലും ആ ചോദിച്ചോ ചോദിക്കൻ എന്തെല്ലെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളു
വേറെ പ്രത്യേകിച്ചൊന്നുല്ല ഉ
എങ്ങനെ ബ്രേക്ക്ഫാസ്റ്റനിന്ന് എന്താ ഒണ്ടാക്കേണ്ടേ അങ്ങനെ എന്തെങ്കിലും ഐഡിയ അങ്ങനെയൊക്കെ ഉണ്ടോ
നമ്മള് എന്നും ദോശ തന്നെയാണ് ദോശയും ചമ്മന്തിയും രാവിലെയും രാത്രി ഒക്കെ പിന്നെ ഉച്ചക്ക് ചോറ് ആഹ് നിങ്ങ നിങ്ങള് എ ങ്ങനാണോ അവിടെ വീട്ടില് ഡിഫ്റന്റാ ണോ ഡെയിലി?
അതെ നമ്മൾ അങ്ങനെ ട്രൈ ചെയ്യാറുണ്ട്. ആ ഇപ്പൊ ഒരു ദിവസം തെന്നെ ഡെയിലി തന്നെ ഇതാവുമ്പത്തേക്കെങ്ങാന് നമ്മൾക്ക് മട്ക്കത്തില്ലേ.
ആഹ് ഇവിടെ ശീലിച്ചു പോയല്ലാരും ആഹ് അതുകൊണ്ട് ദോശ. ഇല്ല ഇല്ല ദോശ തന്നെ പിന്നെ, കറിയൊക്കെ ഡിഫ്റന്റ് വെയ്ക്കും. ആഹ് അതുകൊണ്ട് പിന്നെ കൊഴപ്പല്ല. പിന്നെ, അപ്പം അങ്ങനെയക്കെ.
ആഹ് ആഹ് ഓക്കേ ഓക്കേ പിന്നെ, ഇന്ന് ഏഹ് എന്തെങ്കിലും പ്രത്യേകിച്ച് പരിപാടി അങ്ങനെയൊക്കെ ഇണ്ടോ?
ഇല്ലടാ വീട്ടി തന്നെ ആണ്. മടിയൊക്കെ കാരണോണ്ട് വീട്ട് തന്നെ ആണ് വേറെ പരിവാടിയൊന്നു ഇല്ല. പൊറത്തൊന്ന് അധിക ഇറങ്ങ് മഴയൊക്കെ അല്ലേ? കുട്ടികളെക്കെ ഉള്ളോണ്ട് വീട്ടി തന്നെയാണ്. അവിടെ എങ്ങനെയാണ് പൊറത്തൊക്കെ പോവുന്നുണ്ടോ?
പൊറത്ത് ആഹ് അങ്ങനെ ബോ അങ്ങനെ പോവാറില്ല. പിന്നെ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലൊക്കെ നമ്മള് പോവാറുണ്ട്.
ഓക്കെ
അങ്ങനെ ഔട്ടിംഗ ആയിട്ടും അങ്ങനെ ഒന്നും പോവാറില്ല.
ഉം ഉം ഇപ്പ സ്കൂൾ സീസൺ ഒക്കെ അല്ലേ വെക്കേഷൻ ആവുമ്പം നോക്കായിരുന്നു.
അതെ, എല്ലാരും ബിസി ആണല്ലോ ഓരോ കാര്യത്തിലും പിന്നെ ബിസി ആയിരിക്ക്. പിന്നീട് വേറെന്താ?
ശെരി എടാ ഞാൻ വിളിക്കാം.
ഓക്കെ.